ആഫ
ഹലോ കേക്കാമോ
ആഹ് കേക്കാം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
എത്ര കാലമായി അവിടെ
ആഹ് ഇവിടെയും സുഖണ് പിന്നെ മഴയൊക്കെണ്ടോ
ആ ഇന്ന് സുബൈക്ക് അഞ്ച് മണിക്ക് നല്ല തുടങ്ങിയ നല്ല മഴ
ആഹ് ഇവിടെന്ന് കൊറച്ചു നേരത്തി ഇവിടെയും മഴ പെയ്തു
ആഹ് രണ്ടീസം മഴക്ക്‌ നല്ല കുറവുണ്ടായിരുന്നു
ആഹ് രണ്ടു ദിവസം വെയിലായിരുന്നു ഇന്നപ്പ നല്ല മഴ പെയ്തു
ആഹ് മ് ഭക്ഷണക്കെ ആയോ ഫുഡൊക്കെ
പനിയ ഉച്ചക്ക് ഇന്ന് ഫുഡ് ആക്കണം ആയിട്ടില്ല ആക്കണം ലേറ്റ് അയി ഇനി ചെയ്യണം
ഏ ആ പൈ സമയംത്ര ആയല്ലോല്ലെ
ആഹ് സമയം പതിനൊന്നായി
നിച്ചാ വേ ഇണ്ടാക്കിയക്കും ഗ്യാസ്മലോ അടുപ്പതോ എങ്ങനെയ ഭക്ഷണണ്ടാകല്
പ്പടെ ഞങ്ങൾ ഗ്യാസിൽണ്ടാക്കും
ആഹ്
ആഹ്
ഉം ചായ്
ആഹ് അവ്ടെങ്ങനെയാണ് ഇല്ലല്ല്യാചായ രാവിലെങ്ങനെ ചായ കുടിക്കാറില്ല
ഏഹ് ബ്രേക്ക്ഫാസ്റ്റയ്ക്കേല്ലാ
ഇല്ല ഇല്ല രാവിലെങ്ങനെ ഞാൻ കഴിക്കൂല
ഏഹ് ആദ്യേ അങ്ങെനെ
ആഹ് നേര്ത്തേങ്ങെനേണ്
എവോ പിന്നെ ഉച്ചക്കാകാരം കഴിക്കലേ
ആഹ് ഉച്ചയ്ക്ക് കഴിക്കും
ആഹ്
പിന്നെ അവ്ടെങ്ങനെയാണ്
ഇവിടങ്ങൾ രാവിലെ ഏന്ന് ദോശെ ഓട്ടടേങ്ങനെന്തെങ്കിലൊക്കെ ണ്ടാക്കി കഴിക്കും പിന്നെ ഉച്ചക്ക്
ഉം ഉച്ചെക്കെന്തായ്ര്ന്നു ഇന്നത്തെ സ്പെഷ്യലെന്താ ഉച്ചക്ക്
ന്ന് സ്പെഷ്യലങ്ങ് പറ്യാനത്രൊന്നുല്ല ഇന്ന് വെള്ളെര്ക്ക തക്കാളിക്കെട്ടാണ്ട് താളിച്ച് കറിവെച്ച്ണ് പിന്നെ വെണ്ടക്കൊ ഉപ്പേരി മീനൊന്നും ഇല്ല ഇന്ന് മുട്ട പൊരിക്ക വിചാരിച്ച്
ആഹ് മീൻ കിട്ടീലേ മീന് കിട്ടീല്ലേ
ഏഹ് മീനില്ല ഇന്ന് മീൻ കിട്ടീല്ല
ആഹ് ഇപ്പം മീനൊക്കെ മീൻ ഇപ്പ മീനൊന്നും കിട്ടില്ലല്ലോ ഭയ്ങ്കര വെലയെല്ലേ
ആഹ് അവിടെ എങ്ങനെ ഇങ്ങൾ മീനും ഇറച്ചിയൊക്കെ കൂട്ടോ
ആഹ് കൂട്ടും കൂട്ടും പിന്നെ ബീഫ് കൂട്ടൂലാ ബീഫ് ഇൻക്ക് നല്ല അർ അലർ ജി ഇപ്പം ഇവടെ കൊറച്ച് പേര് മാത്രമേ ബീഫ് കഴിക്കൂ അപ്പം
ആഹ്
എനിക്കും എന്റെ ഉം എനിക്കും അമ്മയ്ക്കൊന്നും കഴിച്ചൂടാ അപ്പം ഞങ്ങളൊ
ആഹ് അലർജി ഒക്കെ ചൊറ്ച്ചില് വരാതിലേ
ആഹ് അലർജി വെരും
ആഹ് എങ്ങനെ വയറ് വേദനേ
ആഹ്
ഇണ്ടാവൽ കൂട്ടിയാൽ
വയർ വേദനയെല്ല ദേഹം വേദന എടുക്കും
ആഹ്
അങ്ങനെ കൊറച്ച് കാര്യങ്ങൾ
ഉം ഇന്ന് ഉച്ചക്ക് ഇങ്ങെട്ടെന്താ ഇണ്ടാക്ക്ണെ
ഉച്ചക്കിഞ്ഞി ചോറ്, മീൻകറി, അങ്ങനെന്തെങ്കിലൊക്കെ വെക്കണം തോരനോ അങ്ങനെന്തെങ്കിലൊക്കെ വെക്കണം ആഹ് പിന്നെ വേറെന്തൊക്കെണ്ട് പിന്നെ പെറ്ത്തോട്ടൊന്നും പോയില്ലേ
മഴല്ലേ ഇങ്ങൾ കളിയൊക്കെ കാണല് ഉണ്ടോ ഫുട്ബോള്
ആഹ് കളീ അങ്ങനെ കാണാറൊന്നുല്ല
ഏഹ് ടീമുണ്ടോ
ഇപ്പം ടീമെന്ന് പറയ്ണത് ഈ വിരാട് കോഹ് ലിയും പേരക്കൊള്ള അങ്ങനെയുള്ളത് ഇല്ലേ
നെയ്മർ, മെസ്സിയോ
മെസ്സി അല്ല വിരാട് കോഹലിയുള്ള
ഞാന് കാണലൊന്നും ഇല്ല ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പേരറിയാം അല്ലാതെ എന്തും അറിയൊന്നും ഇല്ല
ആഹ് ഞാൻ കാണാറൊന്നു ഇല്ല പേര് മാത്രം ഇങ്ങനെ രണ്ട് മൂന്ന് പേരുടെ പേരറിയാം അല്ലാതൊന്നും അറിയില്ല
ആഹ് ഇൻക്ക് നെയ്മറ്, മെസ്സി, റൊണാൾഡോ ഇവരെ മൂന്നാളെയും അറിയും ഓല ടീമ് അല്ലാതെ കളി അങ്ങനെ കാണലില്ല
ഉം ഇവിടെ അങ്ങനെ ആരും കളിയൊന്നും കാണൂല്ല അതുകൊണ്ട് പിന്നെ
ആ് ഇവിടെ എല്ലാവരും കാണും
ആഹ്
ഫോണിലായിട്ടോ ടിവിയിലൊക്കെ ആയാണ്ട്
ആ ആഹ് പിന്നെ വീട്ടിൽ ആാരൊക്കെയുണ്ട്
ആഹ് ആഹ് എനിക്ക് ഓ
ഓഹ്
മ്മാ പ്പാ
ഓഹ് അനിയത്തിയൊക്കെ എന്തെയ്യുന്നു
ഒരനിയത്തീന്റെ കല്യാണം കഴിഞ്ഞു. ഒരാള്പ്പൊ പ്ലസ് ടു കഴിഞ്ഞി ക്ക്ണ്. ന്നിപ്പെന്ത് കോഴ്‌സ്ട്ക്കണം പർഞ്ങ്ങനെ നിക്കാണ്
ആഹ്
ടി ഓക്ക് ടി ടി സിക്കാണ് താല്പര്യം പ്പന്ന് പ്പ ടി ടി സിം ഗവർമെന്റായിട്ട് വെര്ണ്ടല്ലോ
ആ ആഹ്
ങ്ങനെ അലോട്ട്മെന്റൊക്കെ കൊട്ത്താണ്ട്
ആഹ്
ആദ്യ അത് ല്ലേനി, പ്പ അങ്ങനല്ല, പ്പ അയ്ന് കൊട്ത്ത്‌ പോന്ന്ണ്. ഞ്ഞ് എങ്ങനെ അറി അലോട്ട്മെന്ററിയണം
ആഹ്
ങ്ങള്പ്പന്തേയും വർക്കെയ്യ്‌ണ്ടാ
ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. ഈ ഓൺലൈൻ വ വഴിയായിട്ട് ചെറുതായിട്ട് ചെയ്തു പോവുന്ന
ആഹ് ഞളെ ഡിഗ്രിം തൊക്കെ കഴിഞ്ഞോ പഠിച്ചിരുന്നോ
ഞാൻ പ്ലസ് ടു വരെ പോയിട്ടൊള്ളു പിന്നത് കഴിഞ്ഞ് പോവാൻ പറ്റിയിട്ടില്ല, അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ പി എസ് സി അങ്ങനെയാട്ടൊക്കെ പോവും
ആഹ് കമ്പ്യൂട്ടർ കോഴ്സൊക്കെട് ത്ത്‌ണ്ടാവു ല്ലേ
ആഹ് ഹ
പി എസ് സി എയ്തീന്നാ
പി എസ് സി എഴുതി. രണ്ട് മൂന്ന് എക്സാം എഴുതി, പക്ഷെ കിട്ടിയില്ല
ഇഞ്ഞും പരിശ്രമിക്കൂ പരിശ്രമിച്ചാമ്മക്ക് കിട്ടും ങ്ങക്കത് എയ്ത്ണ്ടാ
ഇനീ എക്സാമ് വന്നാലേ ഉള്ളൂ
ആഹ് ഈ എ പി എസ് സി വേം കി കിട്ടാംപണിയാണ് ല്ലേ
ആഹ് ഭയങ്കര പാട് കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും
ആഹ്
ആഹ് പിന്നെന്തൊക്കെണ്ട്
എങ്ങനെ അവടെ അടുത്ത് തോടും കൊളൊക്കെണ്ട് ങ്ങക്ക്
ഇവിടെ തോടും കുളവൊന്നു ഇല്ല
ആഹ് അത് വള്ളക്കെ ആഹ് ഞങ് ക്ക് വടണ്ട്. അപ്പൊ വള്ളേറിയാലൊക്കെ ഞങ് വടെട്ത്ത വീട്ട്ലൊക്കെ വള്ളം കേറും. ങ്ങക്കവിടങ്ങനെണ്ടോ
ഇല്ല ഇല്ല ഞങ്ങക്ക് വടെ അങ്ങനെയൊന്നുല്ല
ഏഹ് ഞങ്ങക്ക് നല്ല മഴ പെയ്താ ഈ ചെറ കെട്ടണേ സ്ഥലാ അപ്പൊ വള്ളം നല്ല മഴ പെയ്താ വള്ളം കേറും ഞങ്ങളെ കൊറച്ച് താഴെ ഒര് പെര ഇണ്ട് കൊറച്ച് അടീല് അവിടെ വേം പെട്ടെന്ന് കയറും ഓലെ വീട്ടില് വെള്ളം
ആഹ്
എല്ലാ കൊല്ലും അകത്ത് കയറി പോയിണ്
ആഹ്
അവിടെ തോടും ഇതൊന്നും ഉണ്ടാവുല്ല ലേ
ആഹ് ഇവിടെ തോടും അങ്ങനെ ഒന്നും ഇല്ല
ആഹ് ഇങ്ങള് റോഡ് സൈഡ് ആണോ അവിടെ അതോ ഉള്ള് ഏരിയേട്ടാണോ
റോഡ് സൈഡാ ഉള്ള് ഏരിയ ആണ്
ആഹ്
എന്ന നല്ല ഉള്ള് ഏരിയ അല്ലാ ണും അങ്ങൻത്തെ ഒരു ഇത്
ആഹ് ആഹ്
എങ്ങനെ ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ
എന്തോ
ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ ചോയ്ച്ച
ട്രിപ്പ് ഞങ്ങള് ഇപ്പ അങ്ങനെ ട്രിപ്പ് ഒന്നും പോയിട്ടൊന്നു ഇല്ല
ഈ വെക്കേഷനില് പോയിരുന്നോ
ഇല്ല ഇല്ല പോയില്ല
ആഹ്
ഇപ്പം എല്ലാവർക്കും കൂടെ ജോലി തിരക്ക് ആയതു കൊണ്ട് പോയിട്ടില്ല
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
നല്ല വർത്താനം
ആഹ്
ഏഹ്
പിന്നെ എന്തൊക്കെ സ് ഫു എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം
ഫുഡ് ഇപ്പം അത്യാവശ്യം എല്ലാം ഉണ്ടാക്കും അറിയാത്തത് വേം യൂട്യൂബ് നോക്കിയാണ്ട് പരീക്ഷിക്കും
പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ഏഹ്
കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ
അങ്ങനെ ഞങ്ങള് വെച്ചാ നല്ല കൃഷി നമ്മുക്ക് ഈ വെണ്ടക്ക ചീര അങ്ങനെ നമ്മുക്കുള്ള ചെറിയ ചെറിയതൊക്കെ ചെയ്യും നല്ല കൃഷി അങ്ങനെ ഒന്നും ചെയ്യൂല ഇപ്പൊ അങ്ങനെ കുടുംബശ്രീന്റെ ലിങ്ങനെ കൊറെ തൈകൾ കിട്ടൊല്ലോ ഈ തക്കാളി എന്താ വൈതന മുളക് അതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ വെക്കും പയറൊക്കെ അവിടെ ഇങ്ങള് കൃഷി ചെയ്യേണ്ടോ
ഇവടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല ഇവടെ വാഴയും മാങ്ങയും മ മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചക്കയുണ്ട് മാങ്ങ
ഏഹ് ഇപ്രാവശ്യം മാങ്ങണ്ടായിനിയോ?
ആഹ് മാങ്ങയൊക്കെ ഇണ്ടായിരുന്നു
ആഹ് കഴിഞ്ഞു
ഇങ്ങളീ മാങ്ങ എന്താ ഈ ഒണക്കി അങ്ങനെ സൂക്ഷിക്കോ
ഇല്ല ഇല്ലാ ഞങ്ങള് പഴിപ്പിച്ച് കഴിക്കും
ആഹ് ഈ മാങ്ങാത്തെരെ അങ്ങനെ എന്തോരു സംഭവം ഇണ്ടാക്കി മാങ്ങ പ പഴുത്ത മാങ്ങ ജ്യൂസടിച്ചാണ്ട് വെയിലത്ത് വെച്ചാണ്ട്
ആഹ് അങ്ങനെ എന്തൊക്കെ ആക്കാറുണ്ടവര് ചെലവര് ആഹ് ഞങ്ങള് ഇത് വരെയായിട്ട് അങ്ങനെ ആക്കീട്ടില്ലാ
ഏഹ് അയ്ന്ന് അതുപോലെ മുറിച്ചാണ്ട് വെയ്ലത്ത് വെച്ച് ഒണക്കിയെട്ക്കല്ണ്ടല്ലോ
ആഹ് അങ്ങനെയൊക്കെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് മാങ്ങ വെയിലെത്ത് വെച്ചൊണക്കീട്ട്
ആഹ് പിന്നീടും എട്ക്കാർഞ്ഞാണ്ട്
ആഹ് ആഹ് പിന്നെ വെക്ക്യാട്ടാ പിന്നെ
ആഹ് ആഹ് ഇന്നാ ശരിന്നാ
ആഹ് ശരി